കേൾക്കമ
ആഹ് കേൾക്കാം
എ
ഭക്ഷണം കഴിച്ചോ
ഭക്ഷണം കഴിച്ചില്ല കഴിക്കാൻ പോണു
ആഹ
കഴചാ
കഴിച്ചിട്ടില്ല
ഇവിടെ ചെറിയൊരു മോ കറി ചക്കക്കുരു മെലക്കുരുട്ട് വെച്ചു പിന്നെ ചൊരക്കയില്ലേ
ആഹ ആഹ
ആഹ ചുരക്ക ചാറ് വെച്ചു പിെ മീൻ പൊരിക്കാന ഉണ്ടായിരുന്നു ആഹ അവിടെന്നാ കേറി
മുട്ടക്കറി
അതെയ
ആഹ മുട്ടക്കറി ഉം
മക്കളൊക്കെ സ്കൂളിൽ പോയ
ആഹ ചെറു സ്കൂളിൽ പോയി
ആഹ അതല്ലേ ആഹ ആഹ് ആഹ് മഴയുണ്ടോ ഇപ്പൊ
മഴ രാവിലെ ഉണ്ടായിരുന്നു ഇപ്പൊ വെയയില്ല ഇപ്പ ചെറുതായിട്ട് ഇങ്ങനെ തൂളുന്നുണ്ട്
ഓ തുണി അലക്കിടാനൊക്കെ എന്നെ പാടാലേ
ആഹ പിന്നെ തുണികളൊക്കെ ഉണങ്ങിക്കിട്ടാനും വരയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ കുട്ടിയോട ആയിന പ മുുളക്ക ഉണങ്ങാനേ ഭയങ്കര ബുദ്ധിമുട്ടാ
ആഹ
ഉം
വർക്ക് ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും ഹലോ വർക്ക് ചെയ്യുന്നുണ്ടോ ജോലി എന്തെങ്കിലും ഉണ്ടോ വീട്ടില് ഹസ്ബെന്റ് ഉണ്ട് മൂന്ന് പിള്ളാരുണ്ട്
മൂന്ന് വലിയ പിള്ളേരാ
ആഹ് വലിയ പിള്ളേരാ അത്യാവശ്യം വല്ല്യ പിള്ളാരാ
ഉം ആഹ്
അവര് ഒരാള് കമ്പ്യൂട്ടർ ഡിഗ്രി പ്ലസ് മറ്റ് ഒരാള് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു
ആഹ് ആഹ് മഴ ഉണ്ടാ അങ്ങട്
മഴ ആഹ് ഇപ്പൊ മഴയില്ല